ഓക്കേ, ഓക്കേ പറഞ്ഞോളൂ.
ആഹ് എന്തൊക്കെയുണ്ടിപ്പ സുഖല്ലേ?
ഓ
സുഖായിട്ട് പോണൊണ്ട്. പിന്നെ ആഹ് നാളായിട്ട്
നാളായി കിട്ടെന്ന തെരക്കിന്റെ ടൈമിലേക്ക് കെടക്കാന്.
ആഹ് ഓ ഏഹ് സ്കൂൾ ടൈമയി
ആഹ് ഇനി ഒരാഴ്ച നമ്മെക്ക് ആഹാ തെരക്കായി. പിന്നെ അത് കഴിഞ്ഞു പിന്നെ അടുത്തത് ശെനി. ഞായറും പിന്നും റെസ്റ്റായി അങ്ങനെയൊള്ളേ.
ആഹ് ശെനിയും ഞായറുവാണ് ലീവ്. ഉം
ആഹ ലീവാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല. നമ്മെക്ക് റസ്റ്റില്ലല്ലോ.
ഇല്ല വീട്ടിലെന്തായാലും ഒരുപാട് ജോലികൾ ഉണ്ടാവില്ലേ വിശെനി ഞാനും. അങ്ങനെ ഓരോന്ന് ക്കെടുക്കുമ്പോൾ അങ്ങനെഓരോന്ന് കിടക്കുമ്പോ ഓരോന്ന് എടുക്കാൻ തോന്നേം ചെയ്യും. അല്ലെങ്കിലോ അങ്ങനെ അലങ്കോലയായി കെട ക്കുകേയും ചെയ്യും പറഞ്ഞ മാതിരി.
അങ്ങനെയാണ്. പിന്നെ വെച്ച്കഴിഞ്ഞാൽ ആഹ നമ്മെള് ആഹ് ഇന്ന് രണ്ടു ദിവസം അടുപ്പിച്ചിട്ടുമ്പോ വിചാരിക്കോ നമുക്ക് ന്നാ ഇന്നിപ്പോ ഒഴിഞ്ഞൊഞ്ഞിഞ്ഞിരിക്കാം. നാളയൊണ്ടല്ലോ? ഏ എന്നിട്ട്. ഈ നാളത്തേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പണികളൊന്നും തീരൂല്ല.
ഒരിക്കലുമില്ല. എടുക്കുകയാണെ അങ്ങനെ തീരാതെടുത്തോടെ ഇരി
ആഹ വീട്ടിത്തെ പണി അങ്ങനെയാണ്. നമുക്ക് തീർന്ന് കിട്ടുന്നില്ല. എത്ര എടുത്താലും കാണൂല്ല. ഇനിയിപ്പോ നമ്മളൊന്ന് തട്ടി കൂട്ടി. വൃത്തിയാക്കിയാലും, അത് എന്തായെടുത്തേ പൊറത്തൂന്ന്. ഒരാള് വന്ന് കഴിഞ്ഞാ എന്താന്ന് ഇത്രയും നേരം പണിയെന്ന് ചോദിച്ചാ പറയാനെന്താ. ചെറിയ പണികള് കാണ്ണൂർക്ക്.
കാണൂല്ല. എന്തേന്ന് പണീന്ന് ചോദിക്കുമ്പോ പണി പറഞ്ഞു കൊടുക്കാനുണ്ട്. അതല്ലാ ആ കേൾക്കുമ്പോ ദേഷ്യം വെരും മനുഷ്യ നിർത്ത്. ഇത്രേം നേരയായിട്ട് കഴിഞ്ഞില്ല. റെസ്റ്റ്.
ഈ മക്കെളു കൂടി ചെറുതാവുമ്പേഴേ. നമ്മെള് എന്തെങ്കിലുക്കെ ക്ലീൻ ചെയ്ത് പോകുമ്പഴേക്ക് അപ്പേക്ക് തിരിച്ചാടും. ടെത്ത പണിയിലേക്ക് കെടക്കാൻ നോക്കുമ്പോ, ഇത് വീണ്ടും. നമ്മളാകെ പഴയ പോലെ തന്നെ ആക്കിയിണ്ടൊവും അപ്പൊ പിന്നെ അത് വീണ്ടും ചെയ്യാ.
ചെയ്യ്. ചെയ്തോണ്ട് തന്നെ ചെയ്തൊണ്ടിരിക്കും. അതാർക്കും കാണാനോയില്ല.
ആം ഒരു മിനിറ്റ് മൊകളിൽന്ന് എന്തോ സൗണ്ടാണ് അങ്ങനെ കേട്ടെത്. അപ്പഴേ എന്താന്നുള്ളേത് നോക്കിയതാ.
ആഹ് ഞാന് മ് എന്താണ് ഒന്നും കേൾക്കാതായപ്പോ കട്ട് ആ വിചാരിച്ചില്ല. ആഹ ഫോണേക്ക് ഒന്ന് നോക്ക്. ആഹ്.
സൗണ്ടിനി മക്കെള് എന്തെങ്കിലും ഓണാക്കിയതണോന്ന് നോക്കാൻ വേണ്ടിട്ട്. ആഹ് അപ്പൊ എന്താ സൗണ്ട് പോയ് നോക്കിതാ.
ഏഹ് നേരം ഒരുപാടായി. പഠനം കഴിഞ്ഞില്ല മക്കൾക്കൊന്നും.
അല്ല ഞാന്, ഇപ്പ ഫ്രീയായിപ്പങ്ങനെ ഇരുന്ന്.
മ്
നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു.
ഈ സമയം നമ്മൾ എന്നും ഇരിക്കും?
ഈ സമയമല്ല നേരത്തെ ഇരിക്കും. ഞാനിപ്പോ സത്യം പറഞ്ഞാ എന്റെ വീട്ടിലേക്ക് വന്നതാ.
ആഹ്
ഞാനീയൻ പൊറത്തേക്ക് പോവാണ്. അപ്പൊ ആ ബ്രദറ് അപ്പ അവനിപ്പോ എന്തായാലും കൊറെച്ചീസം നമ്മള് കാ ണല്ലെ കൊറച്ച് വർഷം, ആ അപ്പതോണ്ട് ഇനി പോവല്ലേ എന്നുള്ള ഇതില് അങ്ങനെ വന്നതാ, അപ്പ ഇനിയിപ്പം നാളെ തിരിച്ചു പോണം കൊറച്ച് ലോങ്ങാണ് ഒരു ഒന്നര മണിക്കൂറോളം തിരിച്ച്
ആഹ്
ഹ്മ്മ് അപ്പ ഞാന് യാത്ര ചെയ്ത് നാളെ രാവിലെ പോണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒര്
ടെൻഷൻ ഇണ്ടാവും ഹ്മ്മ്
എങ്ങനെ
എങ്ങനെ ഓരോ ഇതീന്ന് ഓരോരുത്തര് അങ്ങ് എത്തി പൊറപ്പെടുമ്പോ പിന്നെ അവടെ എത്ത്ണത് വരെ ഒര് ഇതാണ്
ആഹ് നമുക്ക് അതായിത് നമുക്ക് ഈ ഐ ഡി കാർഡ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇണ്ടാക്കേണ്ടരു ടൈംമ് ഇവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് മൺഡേ വര്ന്നത് അപ്പ അയിന് ഞങ്ങക്ക് നേരത്തെ എത്തെ വേണം
ആഹ്, നേരെത്തെ എത്തണ്ടി വരും ല്ലേ
ആഹ് നാളത്തെ ദിവസം നേരത്തെ എത്തണം ഇവട്ന്ന് പേപ്പ ചെല്ല എറങ്ങണന്നൊള്ളൊരു ഇതായിട്ടില്ല സത്യം പറഞ്ഞ
ഇങ്ങളെ ആഹ് സ്കൂളി തന്നെണ് മക്കളൊക്കെ? അല്ലല്ലവേറെ സ്കൂള്ല് ഇങ്ങളെ ഇങ്ങളേതാ ഹൈസ്കൂളോ
അല്ലല്ല ഇതാണ് കെ ജി സെക്ഷനാ വരുന്നെ
ഓക്കെ, മ മക്കളൊക്കെ അവടെ അട് ഇത്തുള്ള സ്കൂളിലാവും ചേർന്ന്ട്ടുണ്ടാവല്ലേ അതന്നെ പിന്നെ ഇങ്ങള് വരുന്നെ ടൈംമാകുമ്പോത്തിന് കു കുട്ടിയാള് അതിന്റെ മുന്നെത്തൂല്ലേ
അതെ അത് ആ അതാണ് ഈ ഫീൽഡിനോടുള്ളൊരിഷ്ടം. നമുക്ക് നമ്മളെ മക്കളീം ഒരേ പോലെ നോക്കാം എന്നുള്ളൊരു ഇതാണ്. കഴിയും എന്നുള്ളൊരിത് ആഹ് കൊറെക്കെ ബുദ്ധിമുട്ടന്നെയാണ് അത് എന്തും പിന്നെ മറ്റ് ഇതിനെ സംബന്ധിച്ച് നോക്കാണെന്നുണ്ടെങ്കിൽ ജോലികളെ സംബന്ധിച്ച് നോകാണെന്നുണ്ടെങ്കി നമുക്ക് ഒന്നും കൂടെ മക്കൾക്ക് ഫ്രീ ഇല്ലെ ദിവസം നമ്മളും ഫ്രീയാണല്ലോ
ഹ്മ്മ്
മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നമ്മുക്ക് സ്കൂളില്ലല്ലോ അപ്പ പിന്നെ അവരെ കൂടെ നമ്മള്ണ്ടാവല്ലോ എന്നുള്ള ആ ഒരു ഇതാണ്.
എല്ലാം കൂടെ ഒക്കെ അങ്ങനെയണ്ട് സെറ്റായി പോണല്ലേ
ആഹ് ജീവിതൊന്ന് മുന്നോട്ട് കൊണ്ടാവാൻ നല്ല പാടണെ
ഏഹ് ഒരാള് ഇപ്പത്തെ കാലത്ത് ഒരാളെ കൊണ്ട് ഒന്നും ആവുലല്ലോ
ഒരിക്കലും
സാധാരണ ഒര് കുടുംബം നടത്ത്ണോൽക്ക്ട്ടോ അതല്ലാ നമ്മള് ഹൈ പ്പായിട്ടന്നെ ഇള്ള നല്ലെ അതായിത് ഒന്നും കൂടെ ഉയർന്ന നിലയിലുള്ള ആൾക്കാരെ ഫാമിലി ഒന്നും പണ്ടേ ഉയർന്ന നിലയിൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെയാ കൊഴപ്പല്ല.
ആഹ് അത് ശരിയാണ് സാമ്പത് ത്തികായിട്ട് മുന്നോട്ടാണെങ്കില് ആഹ്
ഉയർന്ന നെലേല് എങ്ങനെ പണ്ടേെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കി ഓക്കെ അതേ നിലേൽ അങ്ങനെ പോവാം.
അങ്ങനെ പോവാം.
താഴത്തെ തട്ടിൽ നിന്നുംങ്ങൻ ഉയരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബാണ് അപ്പൊ പിന്നെ.
എല്ലാർക്കും അതിന്റേതായിട്ടുള്ളൊരു ഭാഗ്യൊക്കെ വരും സമയൊക്കെ ആയിട്ട്. അപ്പശരിയാവുന്ന് വിചാരിക്യ സമയാണ്ട് വേ ആഹ് ഓരോര്ത്തര്ട് കണ്ടോ ഒരോ സെക്കന്റോണ്ടോ ക്കെ ഓരോന്ന് ലോട്രി അതുതോക്കേഅടിച്ച് ഭാഗ്യവാന്മാരവ്ണണ്ട് അതേമാതിരി അതോല്ലങ്കില് എങ് എന്തെങ്കിലൊക്കെ രീതിയിൽ നമ്മുക്കും ഭാഗ്യം തെളീംന്ന് പറയാ
ഉം ഉം അങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകാൻ കഷ്ടപ്പാടാണ് അങ്ങനെ ചെയ്തൊണ്ടിരിക്കുന്നു
ഉം ഈ ന്ക്ക് ഇതിന്റതാവു പ്രൈവറ്റതോ ഗവൺമെന്റിന്റതാണോ
ഞാൻ ഈ വർഷം ഗവണ്മന്റ
ഈ വർഷം ഗവൺമെന്റാണ് അപ്പൊ പിന്നെ ഗവൺമെന്റിലമ്മക്ക് പ്രൈവറ്റിലേലെ സാലറിയൊക്കെ കിട്ടൂലേ
ഉം സാലറി ഗവൺമെന്റ്ല് കൊറവായിരിക്കും പ്രൈവറ്റിലിതിലേറെണ്ടായിരുന്നു ഉം അങ്ങനെ ക്ഷെലതല്ല അത്അമ്മള് സ്ഥിരായി വന്ന്കഴിഞ്ഞാല് ഓക്കെയാണ് സാലറിണ്ടായിരിക്കും സ്ഥിരാവണെങ്കിത്ര വർഷം വർക്കയ്യണന്നുണ്ട്
അങ്ങനണ്ട്ലെ
കെ ജി കെ ജി സെക്ഷൻല്ണ്ട് നമ്മള് സ്ഥിരമാക്കാം ആക്കുന്നതിന് ഇത്രയേറെ വർഷം നമ്മൾഅവിടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം
അം അതില് ആഹ് പ്രൈവറ്റിന്റെ എക്സ്പീരിയൻസ് ഒന്നും പറ്റ
അത് പറ്റില്ല നമ്മള് ഗവൺമെന്റ് തന്നെ വർക്കയ്തീന്റെവാണം
അതന്നെവാണം എത്ര വർഷത്താണാവോ ഓൽക്ക് ഒരു മിനിമം വണ്ട്യര എക്സ്പീരിയൻസ്
അത് സ് സ്കൂൾ സ്റ്റാട്ടെയ്ത തൊട്ടേ അതായത് തുടങ്ങ്യന്ന് തൊട്ടേ ആണ് എങ്കില് നമുക്ക് മുൻഗണനകളുണ്ട് ആഹ് അപ്പൊ വർഷത്തിന്റെഅണക്ക് നോക്കാതെ സ്റ്റ അതായത് അങ്ങനെ നമ്മളെ കൂടെണ്ടല്ലോ എന്ന്ള്ളതല്ല ശരിക്കും അത്ര അഞ്ച് വർഷം മൂന്ന് വർഷഅങ്ങനെക്കെണ്ട് ക്ഷെ നമ്മള് സ്റ്റാർട്ടയ്തിട്ട് ത്ര ദിവസ അന്ന് തൊട്ടമ്മള് കൂടെണ്ട്ന്ന്ണ്ടങ്കി അത് രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷം അതോടെ സ്ഥിരമാക്കാനുള്ള ഉദ്ദേശം ഉണ്ട് ഈ നമ്മളങ്ങനെ ആവാം
ഉം ഉം ഓരോന്നിനോരോ നിയമങ്ങളാണ്
നമ്മക്ക്പിന്നെ സത്യം പറയ അങ്ങൻത്ത നിയമങ്ങളൊന്നും അറീല്ലന്നന്നെ പറയാ
ആഹ്
ടീച്ചേഴ്സ് ഫീൽഡോന്നാവുമ്പോൾ തീരി അറീല്ല എന്തെങ്കിലൊക്കെ വായിക്കുമ്പോൾ ന്തെങ്കിലൊകൊന്ന് അറിവ്ണ്ടാവുന്നല്ലാതെ
വായനക്കെ ചുര് ക്കാണ് അഥവാ ഒന്നോഴിഞ്ഞിട്ട്യാല് ഫോണ് മ്മ റീൽസൊക്കെ കാണാന്നല്ലാതെ വേറെത് ല്യ അയ അറിവിന്റെ സംബന്ധിച്ച് നോക്കലൊ ക്ക പ്ലസ്ടു കഴിഞ്ഞതോട് കൂടെ നിന്ന് പോന്ന്. അമ്മളെ കല്യാണം കഴിഞ്ഞ് ഇങ്ങണ്ടത്തി കുട്ട്യാളായതോട് കൂടെ സ ഹ് സത്യം പർഞ്ഞ
ഞാനു അങ്ങൻത്തന്നെ നമ്മള് കല്യാണം കഴിഞ്ഞോട് കൂടി യെല്ലാം നിന്ന്. ആഹ് പിന്നെന്ന് പർഞ്ഞാ മക്കളൊക്കൊന്നു ഒര് സ്കൂള് പോവാനായ ആ ഒരു തില് എത്തിയപ്പോഴാണ് ഏഹ് ജോലി വേണം തോന്നലും ജോലിക്ക്യ് എറങ്ങാൻ തോന്നലും അത് എല്ലാ സ്ത്രീകൾടെ അവസ് ഥ്യിം അങ്ങൻ തന്ന്യാ. ഒട്ടു മിക്യവർതും അങ്ങനെയായിരിക്കും.
അഹ്ശരിയാണ് അമ്മക്ക് സ്വന്തായിട്ടൊന്ന് എന്തെങ്കിലോന്ന് ഒരാവശ്
ആഹ് ഇനിയിപ്പ ആഹ് വേണം ന്ന്ണ്ടെങ്കി ഭർത്താവിന്റെ കയ്യ് നീട്ടാന്ന്ള്ളയ്നു ഉപരി നമ്മളെ കയ്യില്ണ്ടായാല് അത്രയും നല്ലതാണ്. അപ്പ അയ്നും വാണ്ടിയ് നമ്മളിങ്ങനെ തെരയും എവിടെ കിട്ടും എന്ത് ചെയ്യും നല്ല രീതിക്ക് പോവാൻ പറ്റ് ണതേതാണ് ന്നുള്ളതൊക്കെ നമ്മൾ തെരഞ്ഞ് പോവും.
അതും ശര്യാണ്.
അങ്ങനെയൊക്കെയാ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നതാണ് എപ്പഴും.
അതൊക്കെ ശരിയാവട്ടെ ഇപ്പ എല്ലാര്തും നമുക്ക് സ്വന്തതയിട്ടൊന്നുണ്ടെങ്കി ഞാൻ തന്നെ പറയും. ഇക്ക് പ്പ ജോലിക്ക് പോവാൻ പറ്റൊങ്കില് ഇപ്പം എല്ലേറ്റ്നും ഇങ്ങളോട് ചോയിക്ക്യെണ്ട കാര്യല്ല. ഞാൻ എൻ്റെ മോനെ കുറിച്ചിട്ടാവുമ്പോഴേക്ക് ഒന്നിനും കയ്യൂല്ല. പൊർത്ത് ഒര് ജോലി ക്കും പോവാൻ കയ്യൂല്ല അങ്ങനെ. ഉഹും പിന്നെ അപ്പോ വേറെ എന്താട്ടാ പറയണ്.
പ്പമുണ്ടാവുംന്ന് പർഞ്ഞില്ലേ ഒക്ക എല്ലാത്തിനും ഒരു സമയം ണ്ട് പറഞ്ഞല്ലോ. അതേമായ്രി നിങ്ങൾക്കിപ്പോ നമ്മുക്ക് അനുഭവിക്കേണ്ട ഇത്ര കാലം നമ്മൾ അനുഭവിക്കണം അത് കഴിഞ്ഞിട്ട്. ആണ് അതൊക്കെ ഇന്നത്ണ്ടാവും. സ്വർഗ്ഗം നരകം എന്നുള്ളതൊക്കെ പിന്നെ നമ്മളീ ഭൂമിയിലാന്നൊക്കെ പറയുന്ന കേേക്കാം. ചെലോര് വേറെ രീതീല് വിശ്വസിക്കുണോരു ഉണ്ട്.
ആഹ് വിശ്വാസം പ്പ പലോർക്കും പലേ രീതിയല്ലേ എല്ലാർക്കും ദൈവം ഒന്നന്നെ അല്ലേ.
അതെ ഞാനൊക്കെ വിശ്വസിക്ക്ണെ നമ്മള് ജീവിച്ചിരിക്കുമ്പം തന്നേണ് അതൊക്കെള്ളത് ന്ന് ള്ളെ. കാരണം കൊറേ നമ്മൾ ഇങ്ങനെ എടങ്ങാറാവുമ്പം വിചാരി ക്കും എന്തിനാ ഇങ്ങന എടങ്ങാറാക്ണെ.
എന്തിനാണ് ഇങ്ങനെ ഒരെടങ്ങാറ് നമ്മള് ഇപ്പം മക്കളൊക്കെ എന്ത് തെറ്റ് ചെയ്തി ട്ടാണ് ഇങ്ങൻത്തൊരു ദ് ന്ന് വിചാരിക്കും
അതാണ് നമ്മൾ നരകത്തില് അനുഭവിക്കണ്ട്യത് നമ്മൾ ഇവടന്ന് അനുഭവിക്കുന്നു. നമ്മള് പണ്ട് അല്ലെങ്കി എന്തെങ്കിലൊക്കെ ചെയ്ത വ്യക്തികൾ നമ്മൾ അതവ്ടെ ഇതാക്കുന്നു. ഇനി അത് കഴിഞ്ഞാ നമു ക്ക് നല്ല കാലം വരാം.
നല്ല കാലം വരട്ടേ ന്ന് വിചാരിക്കും അങ്ങനെ ചിന്തിക്കുമ്പം. എന്ന് എന്നേങ്കിലും ഒരു ഇത് കാണുമ്പോ വിചാര്ച്ചും ഒര് സന്തോഷള്ള ഒരു സമയം വെര ട്ടേന്ന് വിചാരിക്കും സത്യായിട്ട്.
അതെ അതെ ഇല്ല ഇല്ല. എല്ലാംശരിയാവും അയിനൊന്നും ഒരു ഇത് വേണ്ട.
ശരിയാവട്ടെ ഞാൻ ഇൻ്റെ മോനേറ്റൊക്കെ കൊറേ കണ്ണീര് ണ്ട് അല്ലാത ഒന്നുല്ല സങ്കടപ്പെടും മോൻ്റെ രീതിക്ക് കാണുമ്പോ അത് ഇത്രീം എടങ്ങറാവ്‌ണ്
ഇല്ല്യ അത് പോ ഒക്ക ഒക്ക ഒക്കെ ശരിയാവും എന്നുള്ള മൈൻഡ് യ്തു
ഉം അങ്ങനെ കൊറെേ ഇത് നട സത്യത്തിൽ ആ ലെവല് മൈൻ് യ്യാതെ സ്ട്രോങായിട്ട് നിക്കും പിന്നെ ഒന്ന് കാലങ്ങളാണൊ മനുഷ്യന് മൈൻഡയ് ണത് ഡൗണായി പോവാണ് പേതാണ് പോവുമ്പോ കരച്ചിലൊക്കെണ്
സ്കൂൾ എന്ന് പറയുന്ന ബഡ്സ് സ്കൂളൊക്കായിരിക്കുല്ലേ
ആ പടിച്ച സ്കൂളന്നെ
അത്യാവശ്യം ബഡ്സ്സ്കൂളില് മറ്റ് മക്കളെല്ലേ ഉണ്ടാവ
ആണ് അതാണെങ്കി പിന്നെ മടി മറ്റുള്ള വല്യ കുട്ട്വാളും ജോലിം
വല്യകുട്ട്വാള് മാത്രല്ല നമ്മളെ ഈ ബുദ്ധിപരമായിട്ട് ബേക്കഔട്ട് നിക്കുന്നവരു ആയിരിക്കാം
ആ ആണ് പക്ഷെ ഇവന് ഇൻ ഇത്ണ്ട് ഡിസബിലിറ്റി ഇൻ്റെലക്ചബിലിറ്റി എന്ന് പറയും അതാണ് എഴു വത്തഞ്ച് ശതമാനം ണ്ട് സംസ് ഇത്രിം എട്ട് വയസ്സായി തൊടങ്ങിന്ന് പറഞ്ഞില്ലേ അവൻ ഉമ്മാ പ്പാന്ന് മാത്രേ വിളി കൊള്ളൂ വേറെ സംസാരങ്ങളൊന്നുല്ല
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഓന്ക്ക് ഇത്രിം കാലം വീട്ടിലിട്ട് കാണ്ട് നിക്കല്ലേ അപ്പോ ഒരു പൊറത്ത് പോയിട്ട് ഓന്ക്കൊരു സുഖം കി ട്ടിക്കൊട്ടേ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നമ്മളാണ്ട് പറഞ്ഞയക്ക്ണത് ഉള്ളിലിങ്ങനെ അടച്ചിടുമ്പോ ഓന്ക്കൊരു എടങ്ങറാവല്ലേ
ആഹ് ന്ന ശരി ശരി ആഹ് അപ്പൊ പിന്നെ അങ്ങനത്തെ സ്കൂളിൽ ഞാൻ വിചാരിച്ചു മറ്റേ ഇത് മാത്രള്ളതാണെന്ന്ണ്ടങ്കി അയിനങ്ങ ന് സ്പെഷ്യൽ കെയറിങ്ങ് സ്കൂൾ വേറെണ്ട്
അ അങ്ങനത്തെ മക്കൾ ക്ക് അസുഖം ഉണ്ടെങ്കിലും അസുഖണ്ടങ്കിലു അങ്ങനത്തെ മക്കൾക്ക് ഒന്നുല്ലാത്ത സാധാ സ്കൂൾ പോണതുണ്ട് അങ്ങനെ അസുഖഉള്ളതും പക്ഷെ ഇതങ്ങനെ അവൻ അവന്റെ കാര്യങ്ങളൊന്നും ചെയ്യൂല്ല ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അവൻ എന്തെങ്കിലും സൂചന തരും അ അപ്പ നമ്മള് ആക്കി കൊടുക്കാന്നല്ലാതെ
ഓക്കെ എന്നാ ഞാൻ വിളിക്കാം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പ തന്നെ വിളിക്കാം
ഓക്കെ
ഒരു മിനിറ്റ് ട്ടോ ഇപ്പൊ തന്നെ വിളിക്കാം ഓക്കെ ശരി